ഹലോ കേൾക്കാമോ
കേൾക്കുന്ന്ല്ലെ ആ കേൾക്കുന്നുണ്ട്
ആ ഫസ്‌ ഫസ്റ്റ് കോള് വിളിച്ചിട്ട് കിട്ടിട്ടില്ല അത് കട്ടായി എന്ന് വീണ്ടും വിൾ ചായ കുടിച്ചാ
ഓ ചായൊക്കെ കുടിച്ചിരിക്കാണ് എല്ലാ പണി കഴിഞ്ഞിരിക്ക എന്താ അവിടുത്തെ വിശേഷം
എല്ലാ പണ ആ ചായ കുടിക്കണത്ര സ്കൂള് പോയി പിള്ളേർ
ആ ആ അതെ അല്ലന്ന് സ്കൂള്ല്ലല്ലോ
ഇ ഇവിടയണ്ട് ഇടെണ്ട്
ആ ആ ഇവടെ ഞങ്ങള് ആ വടെ ഈ ഭാഗത്തൊന്നും സ്കൂള്ല്ല
അടണ്ടാല
അവിടെ എങ്ങനാ മഴൊക്കെ
ആ ഇപ്പൊ ചെറുങ്ങനണ്ട് അങ്ങനെ മഴല്ല ചെറുങ്ങനെ
അയ്യോ ഇവിടെ ഇന്നലൊക്കെ ഇന്നലൊക്കെ കാറ്റ് വീശീട്ടിന്റെ
ആ കാറ്റുണ്ടായിന് മഴ മഴ ഉണ്ടായിറ്റ നല്ല കാറ്റുണ്ടായി
ആ കാറ്റ് വീശിട്ട് ഞങ്ങടെ ബാ ബേക്കിലുള്ള ഉങ്ങുണ്ട് ഈ മ്മളെ ഇതി എന്താ പറയാ ഒങ്ങന്ന് പറഞ്ഞാല അറിയോ
സീറ്റ മോള്
അല്ല മറ്റേതില്ലേ നമ്മള് അടക്കക്കല്ലേ അടക്കാ മുറുക്കാൻ
ആ ആ അടക്ക തെങ് കൗങ് കൗങ്ങ കൗങ്ങ്പുണ
ആ കൗങ്ങ് വീണിട്ട് ഞങ്ങളെ തെങ്ങിന്റെ തില് ചാരി ന്ക്കാണ് അല്ലെങ്കിൽ ഞങ്ങളെ വീ അടുക്കള മൊത്തം തകർന്നിട്ടുണ്ടാരുന്നു
അതെയാ
ആ ഞാനിപ്പോ ഇന്നിപ്പോ അത് കണ്ടിട്ട്ക്ക് ആകെ ഷോക്കയിന് ഇന്നലെ ന്നിട്ട് ഇന്ന്പ്പാള വിളിക്കും പക്ഷെ അയിന് പ്പ ഈ മഴ ആകുമ്പോ ആരും അങ്ങനെ മരം വെട്ടാനൊന്നും വരൂല്ലേ
വരില്ല അത് തന്നെ അങ്ങനെ മയക്ക് ചണ്ടി ചാർന്ന സ്ഥല അല്ലേ അതുകൊണ്ട് ആരും അങ്ങനെ വരല്ല
ഇവടെ ന്നട്ട് ഓ വടെ മഴണ് ണ്ടോന്ന മിനിറ്റ്ന് മിനിറ്റ്ന് മിനിറ്റ് മിനിറ്റ് മിനിറ്റ് മഴ അതും ഒരു ഒന്നൊന്നര മഴ അങ്ങൻത്തൊരവസ്ഥാണ് തുണിയേളൊന്നു ഒണങ്ങ്ണുല്ല്യേ കു ട്ട്യേൾക്ക് മറ്റേ തില്ലേ എന്താ പറയാ യൂണിഫോമക്കെ ണ്ടാവുമ്പോ ക ട്ടിള്ള തുണികളായിരിക്കും
ആ അതന്നെ
അപ്പൊ ആ യൂണിഫോമുകളൊന്നും അങ്ങനെ ഒണങ്ങുന്നൊന്നില്ല
അതല്ല മയങ്ങംണ്ട്ല്ല ഉള്ളിൽടുന്നതാ അകത്തി ഇട്ടതാ
ആ ന്നിട്ട്പ്പ ഞാന് യൂണിഫോമ് ന്ന്ടാന് ള്ള യൂണിഫോമ്
ആ
പോണേ
ഇങ്ങട്ടല്ലായിരുന്നു
കിട്ടുന്ന അതെയ സ്കൂളില്ല കട്ട് കട്ടാന്നല്ല റേഞ്ച്ല്ലേ
ഇല്ലയന്ന് പറഞ്ഞിട്ട്
ആഹ
ആില്ല എന്താഴായിട്ട് ഹലോ
ട്ടില്ല
ആഹ് അവിടെ പുറത്ത്ന്ന് നല്ല മഴയ മഴ ആയഴിാൽ ഓട്ടോമാറ്റി നമ്മുടെ റേഞ്ചന്റെ പ്രശ്നം
ആഹ ഒട്ടും കേക്കുന്നു ഉണ്ടായിറ്റാ ഇപ്പൊ ശരിയ പിന്നെ എന്ത് അങ്ങനെ
പിന്നെ ഇവിടെ അപ്പുറത്ത് ഞങ്ങ ആ ഭാഗത്തൊക്കെ മാറൻ വീണിട്ടുണ്ട് ഇന്നേരം
ഓ നല്ല കാ
ഓ കാറ്റ്ന്ന് പറഞ്ഞാല് ഞാാനിന്നലെ പൊറത്തൊക്കെ തുണി ട്ട്ട്ടുണ്ടായിരുന്നു ആ നമ്മള് അലക്കിട്ട തുണികളൊക്കെ പുറത്ത് കൊണ്ട പോയിട്ടിട്ടുണ്ടായിരുന്നു അ അപ്പൊ ആ സംഭവം അപ്പ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് അപ്പൊ ഞാന് മഴ പെയ്ത് നമുക്ക് ഇങ്ങനെ മഴ പെയ്ത് വരുന്നരു സൗണ്ട് കേൾക്കുമല്ലോ അപ്പൊ ഞാൻ അത് മഴ പെയ്തു വരക വെച്ചിട്ട് ഞാന് വേഗം പോയി തുണികളൊക്കെ എടുത്ത് വന്നപ്പോഴേും മഴ പെയ്യണേന്റെ ഇതല്ല കാറ്റ് വീശണേന്റെ സൗണ്ടാണ് എന്നിട്ട് ഞാാന് തുണി വിരിച്ചിടുമ്പോ അയലിന്റെ കൂടെ ഞാൻ പോകുമ പോോലെ അങ്ങനത്തെ കാറ്റ്
ഇങ്ങനെ കാട്ടിുണ്ടായി കാറ്റുണ്ടായി മഴ ഉണ്ടായിട്ടാ നല്ല കാറ്റുണ്ടായി ഇപ്പേടയാന്നണ്ട എടിപ്പോ പിള്ളേരെല്ലാം ഇങ്ങനെ കുട്ടികളെല്ലാം ദൂരെ
ആഹ ഞാനാണെങ്കിലോ മോളന്നന്ന സ്കൂള് ആ സമയത്ത് പോയിട്ടില്ല ഒമ്പത് അ കാലാണ് ബ വരാറ് പക്ഷെ ഇ ആ സമയത്ത് ബസ്സ് വന്നിട്ടില്ലേ അതിന് മുന്നാണ് മഴ പെയ്തത് ഇ കാറ്റ് കീശിരുന്നത് ഞാനിങ്ങനെ ആലര ആ സമയത്ത് ഇന്റെ കുട്ടി പോയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ കാരണം നമുക്ക് വീട്ടിലിടുന്നാ ഭയങ്കര ടെൻഷൻ ആാവുമല്ലോ
ആഹ അതന്നെ മഴ വരുമ്പോക്കെ ടൈ എല്ലാവുംണ്ട് എന്നാലും അല്ല ഇത് അല്ല
ആഹ ആഹ ആഹ
വയ വയനാട്ല്ല അല്ല വയനാടല്ല ഇത് വന്ന ഇവിടെ ഉരുൾപൊട്ടല്ലേ വയനാട്
കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇന്ന് ഇപ്രാവശ്യം ഉണ്ടായോ
ആഹ് മെനഞ്ഞാന്ന് മൂന്ന് ദിവസയല്ല
അശോ ഞാൻന്ന ന്യൂസൊന്നും ഞാൻ നോക്കിട്ടില്ല ന്യൂസ് ഒന്ന് നോക്കൻ എവിടെ സമയം ഈ മക്കള് കിടന്ന് റ്റ് അങ്ങോട കൂടെ ഒന്നാമത് ഇവള ഇത് വെച്ചിട്ടു നമ്മളെ കുത്തിയെ പ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പൊതുവേ ആ മോള് ചെറിയ മോളിന്റെ അടുത്തന്ന് പോവേ ഇല്ല ഇത്യ്മന്റെ പ്രത്യേകിത്ത് ഒക്കെ തന്നെയായിരുന്നു കരഞ് കരഞ്ഞ കറിഞ്ഞ് കറിഞ്ഞ് ഇപ്പോഴും അതാ ഇന്റെ ഒട്ടിട്ട് കിടക്കയാണ്
അതെയ ഉ
അപ്പൊ അല്ലാ എന്നിട്ട് ഊരു പൊട്ടിട്ട് ഇപ്പൊ എന്ത ഉണ്ടായത്
ഇങ്ങനെ വീഡിയോൽ കാണുന്നല്ലോ വീഡിയോൽ അങ്ങെ മറിഞ്ഞിട്ട് വരുന്ന കൊറച്ചാള മെച്ചന ആ ഇങ്ങനെ സൈഡിൽ നിന്ന് ഉരുൾപൊട്ടിട്ട് ഇങ്ങനെ വള്ളം വന്ന്
പിന്നെ അവരൊക്കെ അവിടെ ചെയും അതായത്
കൈഞ്ഞല്ലോ തന്നെയല്ലേ കൈഞ്ഞെല്ലോ തന്നെ അല്ലണ്ടായേ? കഴഞ്ഞ കഴിഞ്ഞോല്ലോ
പിറ്റെ കൊല്ലല്ലേ മറ്റേ വേറൊരു ഇതുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലണോ അതോ മുന്നത്തെ ക്കല്ലോ മറ്റേ എന്തപ്പോ ആ സ്കൂളൊക്കെ പോയത്
ആ കൊറെ ആള് പോയ ആ
ആഹ്
ആടെന്നല്ല അതും അതാണ് ഞാൻ അവിട ഒരു മലാ പോലെ
ആ പക്ഷെ അവിടൊക്കെ ജീവിക്കുന്നവരുടെ സമ്മതിക്കണം ട്ടോ കാരണം നമ്മള് എപ്പഴാ എന്താ സംഭവിക്കുകന്നറിയാതെ ജീവിക്കല്ലേ
ഭയന്ന് ജീവിക്കുന്നുണ്ടാവും
പ്രളയണ്ടായതാണ് അയ്യോ ആലോയിക്കാൻ വയ്യാത്തത് ഭയങ്കരായിട്ട് എത്ര ജനങ്ങള് എത്ര ജനങ്ങള്
ആ അതന്നെ അതുപോലെല്ലേ ഇത്
എന്നാ ആ പ്രളയത്തിന്റെ സമയത്ത് ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താച്ചാല്
ആഹ്
അവര് ഒരാള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വർത്താനം പറഞ്ഞ തിരിച്ച് വരാണ് വന്ന സമയത്താണ് ഈ പ്രളയം ഉണ്ടായത്. അപ്പൊ ന്താ നയത്തി ല്ലാത്ണ്ടായതാ നോക്കിയപ്പോ തിരിച്ച് പോയപ്പം ആ ഫ്രണ്ടിന്റെ, വീടും ഒന്നും അവിടെ കാണാനില്യന്ന്
ആഹ് അള്ളാ എന്തായിരിക്കും ലെ അവസ്ഥ.
അയ്യോ ഞാാനിങ്ങനെ ആലോചിച്ച് ഒരുമിച്ച് പോകുമ്പോ അ അത്ര ടെൻഷൻ ഇല്യ പക്ഷെ നമ്മൾ ഓരോ മക്കളല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അ അച്ഛനൊന്നുല്ല അമ്മ ഒന്നും അങ്ങനെയായിട്ട് നൽക്കുമ്പോഴാണ് വല്ലാത്തൊരു ടെൻഷൻ വര.
ഉം.
എന്താപ്പാ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളെ മക്കൾ ഒറ്റപ്പെട്ടു പോയാലുള്ളൊരവസ്ഥ.
ഉം അതേ. ഇത് അങ്ങനെ ഒരു വീഡിയോ എടുത്തിന്നു ഇങ്ങനെ മതിലിന്റെ ഇങ്ങനെ പോവുന്ന.
അങ്ങനെ വീഡിയോസിൽ കാണ്ന്ന അങ്ങനെ വെള്ളം അങ്ങനെ അളീക്ക്‌ വര്ന്ന് കൊറച്ചാ ൾക്കാരെല്ലാടീലായ്ന് അല്ലാഹ് വിചാരിക്കൻപോലും കഴില്ല. എന്തെൽ ചിന്തിക്കുമ്പ എന്തുവാ ങ്ങനെ എന്തല്ലോ നമ്മള മനസ്സ്ൽ വര്ന്നല്ലേ നമ്മക്കന്നെ താങ്ങാൻ കഴിന്നില്ല.
ആഹ് അപ്പൊ ആ നിക്കുന്നവരരര അവസ്ഥ. പക്ഷേ അത് അനുഭവിക്കുന്നവരെ അവസ്ഥ ഒന്നാലോയ് ച്ച് നോക്ക്, എന്തായിരിക്കും
പേടിയാണ് ധൈര്യല്ല മഴ വരുമ്പോക്ക്‌
നമ്മളൊക്കെ അത് ഉപേക്ഷിച്ച് നോക്കുമ്പോ അത്രോ ഭാഗ്യം ചെയ്തവരട്ടോ. നമുക്കൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവണന്നല്ല അങ്ങനെ ണ്ടാവൂലന്നല്ലട്ട പറയണത് അങ്ങനൊന്നും ഇണ്ടാവാതിരിക്കട്ടെ. അതാണ് ഞാപറയണത് എന്നാലേ നമ്മളെ മക്കളൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ല നമുക്ക് മക്കളെ പിരിയാണതും ഒന്നും കഴിയില്ല.
ഉം.
ഇപ്പ എന്നിട്ട് ഒരുപാട് ഒരുവി വീട്ടിൽ ഒറ്റടിക്കൊരു ടീം പോയിട്ടന്നിട്ട് അവര് കുട്ടികളൊക്കെ ഉം ഒരുമിച്ച് ഏ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലല്ലെ എന്നിട്ട് ഇപ്പഴും എന്താ കാറോക്കെ കൊണ്ടോയി അവിടെ കുട്ടികൾക്കുള്ള കളി കളി സാധനങ്ങളൊക്കെ ടോയിസുകളൊക്കെ അവര് അവിടെ കൊണ്ടോയി വെിച്ചിരുന്ന ആ ആഹ് അല്ല മരിച്ചതിന്റെ നമ്മളെ മറവ് ചെയ്ത സ്ഥലത്ത്
ആഹ് അതെയ ആഹ് ആഹ് അതെന്തുവാ
കുട്ടികൾക്കുള്ള വണ്ടികളൊക്കെ കൊണ്ടുപോയി വെക്കും അവര അമ്മയും അച്ഛനും
ആഹ് മായ
പ്പ എന്താല്ലെ പിന്നെ അതേപോലെന്നെ ഇന്നലെ കഴിഞ്ഞ കൊല്ല കാലം മുന്നത്തെ കൊല്ല
മുമ്പത്തെ കൊല്ലം ഓർമ്മയില്ല കഴിഞ്ഞ കൊല്ലാന്ന് തോന്നുന്നു
ആണമത്തെ അഹ് ഒരു പറയാ ലോറി ഒരു ലോറി ഒരാളും പോയി എന്നിട്ട് അയാളെ കിട്ടിയില്യ എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് കിട്ടി ആഹ് ആഹ് അത് മറ്റേ പുറനാട്ടില്
ഉ ഉം
ക്ഷീരോൽപ്പ അല്ലെ എന്തോ ഒരു സ്ഥലംണ്ടല്ലോ അവിടാണല്ലോ ഉണ്ടായിരുന്നത്
ആഹ് മണ്ണിനടില്ലായ വണ്ടിയോടല്ല ബയ്യ കിട്ടിയ കൊറ ഒരു മാസം ആഹ് അതതന്നെ ഓൾക്കിപ്പോ ഓൾക്ക് ജോലിയല്ലേ കൊടുത്ത ഗവൺമെന്റ്
ആ ഗവൺമെന്റ് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടില്ലെ
അ ചിന്തിക്കാലും പോയി കന്നണ്ടായിട്ട കാണുമ്പത്തല്ലാന്ന ഇണ്ടായി
ഒരു പാവം തോന്നും എന്താച്ചാല് ഒന്ന് ഒര് ചിന്തിച്ചൊക്കെ നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരൊ ന്നും ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോച്ച് നോക്കിയേ
ഉം അതെ ആഹ്
അവരൊക്കെ എത്ര സങ്കടത്തിലാവും ജീവിക്കുന്നു ണ്ടാവ്വാ നമ്മള് അത്രേം സന്തോഷിച്ച് ജീവിച്ചാൾക്കാര് പെട്ടെന്നൊരു നിമിഷ പോവാന്ന് പറയുമ്പോഴേ അത് വല്ലാത്തൊര അവസ്ഥനാണ് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല നമുക്ക്
അതെ
പേടിയാണ് നമ്മള് ഓ ആഹ് അമ്മണ്ട് അമ്മ കുളിക്കാ ഞങ്ങളൊക്കെ കുളി കഴി ഞ്ഞെല്ലാരും ഞാനിപ്പാങ്ങട്ട് വിളിക്കാട്ടോ
ആഹ്